ആമ്മ്
ആഹ് കേക്ക
എന്തൊക്കെയുണ്ട് വിശേഷം
ഓ ഇവിടെങ്ങനെ പ്രത്യേകിച്ച് വിശേഷമായിട്ടൊന്നുമില്ല
മ്മ് മ്മ് സുഖായിട്ടിരിക്കുന്നോ എല്ലാരും എല്ലാരും സുഖായിട്ടിരിക്കുന്നു ആഹ് ആഹ് ആഹ് മ്മ്
രണ്ടു ദിവസം കൊണ്ട് വീട്ടിൽ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എനിക്ക് രണ്ടു ദിവസം കൊണ്ട് പനി
പനിയോ
ഉം രണ്ട് ദിവസം കൊണ്ട് നല്ല കിടപ്പായിപ്പോയി ഇപ്പത്തെ പനി അല്ലേ
എന്തോ ക്ലിയർ ആവുന്നില്ല ആ ആ ആ ആ ആ ആ ഇപ്പ കേക്കാം ഇപ്പ കേക്കാം ആ ഇപ്പോഴത്തെ പനി വന്ന ആ മാറാൻ പാടാന്ന് രണ്ട് മൂന്ന് ദിവസം ആ രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടു ക്കേണ്ടി വരും എനിക്ക് കഴിഞ ആ പറഞ്ഞില്ലേ ഇനി ചെല്ലണം ന്ന്
ഇല്ല ഒന്ന് പോയതേ ഉള്ളു ഇച്ചിരി കുറവുണ്ട് ഇപ്പം രണ്ടു ദിവസം കൊണ്ട് വയ്യാരുന്നു തീരെ ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് ഉള്ള ഉം ഉള്ളതും കൂടി ഇങ്ങോട്ട് കിട്ടത്തേ ഉള്ളു അവിടെ എല്ലാടേ ഉംവെളിലെ
ഉം ആ ഇവിടന്ന കുഞ്ഞും മോനും കൂടെ ഉള്ളത് കൊണ്ട് പേടിച്ച എങ്ങോട്ടേലും പോകുന്നത് തന്നെ അവനാണെങ്കി മരുന്നും കുടിക്ക ഇല്ല വെല്ലോ വയ്യാതെ വന്ന് കഴിഞ്ഞ
ആ എത്ര വയസുണ്ട്
ഒന്നര വയസ്സ്
ആ ആ ആ ആ
വെളിയിലോട്ട് ഇറങ്ങാൻ പേടിയ കാരണം വാതൊറക്കത്തില്ല ഇംഗ്ലീഷ് മരുന്ന് കൊടുത്ത് കഴിഞ്ഞാൽ വാ തുറക്കത്തില്ല വല്ല ഹോമിയോ മരുന്ന് വല്ലവാണെങ്കിൽ
ആ അത് പിള്ളേർക്ക് എല്ലാർക്കും ഇഷ്ടവാ ചെറിയ ഗുളിക പോലെ ചുമ്മ മുട്ടായി പോലെ തിന്നാ മതി
ഉം ആ ഇംഗ്ലീഷ് മരുന്നിന് വാ ആ നമ്മള് ചൂട് വെല്ലം വന്ന് കഴിഞ്ഞാൽ ഹോമിയോ കൊണ്ട് നിക്കത്തില്ലല്ലോ നമ്മള് മറ്റേ മറ്റേ പാരസെറ്റാമോൾ വല്ലോം കൊടുത്തെങ്കിലല്ലേ ഒക്കു കുടിക്കത്തില്ല എന്ത് ചെയ്യാനൊക്കും
ആ ഇവിടെയും കുഞ്ഞിലെ മോൾ ഇതുപോലെയായിരുന്നു നമ്മള് പാരസ്‌ പാര സറ്റ ആന്റിബയോട്ടിക്കിന്റെ ഇത് കൊടുക്കുമ്പോളേ അതിന് വല്ലാത്തൊരു ടേസ്റ്റ് ഇല്ലേ അന്നേരം ശഛർദ്ദിച്ച് അത് കളയും നമ്മള് കൊടുക്കുക ആ കൊടുക്ക അതിന് മുമ്പേ തുപ്പല
ആ ആന്ന് ഇ ഗുസ്തി പിടിച്ച എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കുന്നത്
ഇവിടെ ടാബ്‌ലെറ്റ് ഒക്കെ എടുക്കാൻ തുടങ്ങിയാ പിന്നെയാ വലിയ കുഴപ്പവില്ലാത്തെ മറ്റേന്ന് പറഞ്ഞാൽമ ഇത് മ കളൊന്നും കുടിക്കാൻ പറ്റത്തില്ല അന്നേരം തൂപ്പിക്കളയും
ആ ആ ആ ആ ആതെ എന്ത് ചെയ്യാനാ ഇപ്പം ആ ഒള് ഒള്ളു ആ ആ ഒരു മോനെ ഉള്ളൂ ആ അന്നോ ഉ ഉറക്കമായിരുന്നേ ഓ വഴക്കേ ഉള്ളു
ആ രാത്രി എങ്ങനെ ഉറക്കമൊക്കെ ഉണ്ടോ
ഉറക്കവില്ല ഇന്നലെ രണ്ട് മണിയോളം ആയി ഉറങ്ങിയപ്പൊ ജനിച്ചപ്പ മുതലേ ഉറക്ക രാത്രി ഉറങ്ങുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാ പകല് പിന്നെ കൊറച്ച് നേരം ഉച്ചയ്ക്ക് ഉറക്കി കഴിഞ്ഞാൽ കൊറെ നേരം ഉറങ്ങിക്കോളും
ആ ഹ ഹ
രാത്രിയായ ഉറങ്ങത്തതേ ഇല്ല അവൻ എപ്പോഴും ഇങ്ങനെ കളിച്ച് കളിച്ച് ലൈറ്റ് നമ്മൾ അണച്ചാ കളിച്ച് കളിച്ച് കളിച്ച് ഇരിക്കണം അങ്ങനെ ഒരു മണി ആയപ്പഴ്ത്തേന് എനിക്ക് തീരെ വയ്യാണ്ടായി വയ്യാണ്ടായി ഞാനങ്ങ് കിടന്ന് കിടന്ന് കുറച്ച് കഴിഞ് തിരിഞ്ഞു നോക്കിയപ്പോ ഈ തന്നെത്താന ഇരുന്ന് കളിക്കുന്നു
ആ ആഹ തന്നെ തന്നെ കളിച്ചോളൂ ആരേും കണ്ടില്ലേ കൊഴപ്പമൊന്നു
ഓ ഞാനവിടെ അടുത്ത് കിടപ്പുണ്ടല്ലോ അപ്പൊ അവന് മനസ്സിലായി എനി എന്തോ വലിയ ക്ഷീണമ ഉണ്ടെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ തന്നെ ഇ എനിക്ക് സങ്കടവും വന്ന് എന്ത് ചെയ്യാന നമുക്കല്ല രാവില എണീക്ക വേണ്ട വീട്ടില ആ ഇവരെ എണീക്കുന്നതിന് മുമ്പ് കാര്യമൊന്നും ജോലി തീർക്കാനാ നോക്കുന്നത് എണീറ്റ് കഴിഞ്ഞൽ പിന്നെ ഒന്നും നടക്കാത്തില്ല
ആ
ആ എന്റൊലംക്ക് രാവിലെ ആപ്പൊ എനിക്ക് തല പൊങ്ങുന്നില്ല ഉം ഞാൻ ചേട്ടന്റെ വീട്ടിൽ എവിടെ അമ്മയുണ്ട് അമ്മയും അച്ഛനും ഉണ്ട് അച്ഛന് പിന്നും അമ്മിനും നക്കാനുള്ള സമയല്ലാണ് പശുണ്ടേ പശുവള്ളത് കൊണ്ട് അതിന്റെ ഉ അതിന്റെ കാര്യങ്ങൾ അച്ഛനാണ് എല്ലാം നോക്ക നോക്ക അൊ അച്ഛൻ ഇവനെ നോക്കാം തന്നെയല്ല അവന അങ്ങനെ അച്ഛന്റെ കൂടി ഇരിക്കത്ത ഇല്ല
ആഹ ആഹ് ആഹ്
ആരെങ്കിലും വേണംമ്മക്കല്ല
അമ്മയ്ക്ക് പ്രായമ ഉള്ള ഉള്ളതാണോ അതോ
ആഹ പ്രായമുണ്ട് അറുപത് പൈസോളം ഉണ്ട് അപ്പൊ എല്ലാം കൂടെ പാട് എല്ല പറക്ക അതെന്ത് ചെയ്യ
എല്ലാ ഒത്തിരോ പണികൾ എങ്ങനെയെ
ഉം ആ ഉച്ചക്ക് പിന്നെ പാല് കൊണ്ട് കൊടുക്കാൻ എനിക്ക് പോണം ആ ഒരു സമയ ആവുമ്പഴ മത്തിയനാളെങ് ഉറക്കും എങ്കിലേ നമ്മുക്ക് ആഹന്നാന്ന് കൊറച്ചു പോയാൽ മതി വണ്ടിയെ കൊണ്ടു പോയാൽ മതി അതാ മിൽമായിലാ കൊടുക്കുന്നത് വീടുകളിൽ കുറച്ച് വീടുകളെയള്ള ള്ള അത് രാവിലെ ഉച്ചക്ക് രണ്ട് വീട്ടിലേ കൊടുക്കാത്തള്ളൂ
ആഹ ആ നമ്മുടെ ഇവിടെന്ന ഒക്കെ ആണെങ്കിൽ കവറ് പോലെയേ ഉള്ളൂ മറ്റേതൊന്നും കാണാൻ പോലൂല്ല
അല്ലേ ആ വഴങ്ങയില്ലേ
നമുക്ക് ഈ ഭാഗങ്ങളിലൊന്നും പശു ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതുകൊണ്ട് നമ്മക്കും അതിന്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് പിടിക്കത്തില്ല കവർുപാലാവുമ്പളേ
ീവല്ലേ
ഇല്ല സൊസൈറ്റി ഒക്കെ നമുക്ക് ഇച്ചിട്ട ദൂരവാ
രാ അയ്യോ
പോയി മേടിക്ക കൊൊണ്ട് വര ഒന്ന നടക്ക തല്ലോ പിന്നെ നമ്മൾ വീട്ടിലൊലും കൊു തരുുകവാണെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ ഇങ്ങനെ നമ്മുടെ ഈ രിയയിലോട്ട് അങ്ങനെ ഇല്ല എല്ലാം ഈ കവർ ഇ്കത്ത ഉള്ള പരിപാടികളേ ഉള്ളൂ
പക്ഷെ ചച്ചി ദൂരെ ആണേല്േ പോയി കുറച്ച് ഒരു രണ്ട മൂന്ന ര അ ത് നല്ലോണ്ണം തന്നെ ഇരിക്കും അങ്ങനെ എന്നിട്ട് നമ്മൾ ആവശ്യത്തിനന് ആവശ്യത്തിന് എടുക്കുമ്പോഴേ ഓരോ പാത്രം എടുത്ത് താഴോ താഴോട്ട് ഇറക്കി വെച്ചാൽ മതി േസ്റിയുന്ന
ആ ഇവിടെ ഇവിടെ അങ്ങനെ ആ് അതെ പിള്ളേർക്കൊക്കെയാണ് നമുക്ക് വിശ്വ കൊടുക്കാ മ
ആഹ കവർ പോല എങ്ങനെ കൊടുക്കും ഒരു പ്രാവശ്യം എ എൻറെ സ്വന്ത വീടിന്റെ അപ്പുറത്തെ ഒരു വീട്ടില് എ എന്തിനോ ആവശ്യത്തിന് ഇങ്ങനെ കവറുപാാല മേടിച്ച അതിങ്ങന പൊിച്ചപ്പോഴത്തേ അീന്ന് എന്തോ
ആഹ അത അത് രണ്ടു ദിവസം കൂടുത്തി കൂടുത ഇരിക്ക ക്ക്യത്തുല്ല പെട്ടെന്ന് അങ്ങ് ചി ആഹ് ചീതയായി പോവും പിന്നെ നമുക്ക് വേറെരു മാർഗം ഇല്ലാത്ത അതുകൊണ്ട് അത് തന്നെ മേടിക്കുക ഉപയോഗിക്കുക പിന്നെ മോക്ക് ഇവിടെ അങ്ങനെ പാ അങ്ങനെ വേണെന്നൊന്നുമില്ല ചായയോ പാല് ഒന്ന്
വേണ്ട അഹ് ആഹ് അത് കൊടു
ആഹ് അതുപല്ലെ നമുക്ക് ഇത് പേടിച്ചച്ച് കൊടുക്കാൻ പറ്റോ എന്നുംക്കെ ആവുമ്പോളേ വല്ലപ്പോഴും ആവുമ്പ ഒന്നുംകൊഴപ്പ ഇില്ല എന്ന നോക്കിയാകുമ്പോൾ നമുക്ക ഇതല്ലേ അതുകൊണ്ട് ഇവിടെ ആഹ് നമുക്ക് അറിയത്തില്ലല്ലോ ഇപ്പം പാലിനും എല്ലാം വിലയും കൂട്ടിയില്ല എല്ലാത്തിനും വിലയായി ഉം ഉം നമ്മള ഇ മയേൽ കൊണ്ട് കൊടുക്കുമ്പോ റേറ്റ് ഉണ്ടോ
അപ്പ നമ്മള് വീടുകളി കൊടുക്കുന്ന അത്രയും കിട്ടത്തില്ല ഇപ്പ വീ വീടുകളി നമ്മള് അമ്പത്തി അഞ്ചെങ്ങാടാണ തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിനുണ്ട മിൽവായി കൊടുക്കുമ്പോ നാല്പ്പത്തി സംതിങ് രൂപ കി ട്ടത്തൊള്ളു നാല്പ്പത്തി നാലോ നാപ്പത്തി മൂന്നോ നാല്പ്പത്തി നാലോ
ടോം കൊണ്ട് കയറിയിറങ്ങി നടക് നടക്കണണ്ട അല്ലേ ആഹ് തൈരാ ആക്കി അങ്ങനെ വല്ലം കൊടുക്കുവോ അതോ
ഇല്ല ഇല്ല അങ്ങനെ കൊടുക്കത്തില്ല പാല് മാത്രമായിട്ട് കൊടുക്കത്തുള്ളൂ അത് ഇവിടങ്ങളിൽന്ന് വെ ക്കിന്ന് വീടുകളിൽ കൊണ്ടു കൊടുക്കണം നമ്മള് പക്ഷെ എന്റെ വീടിന്റെ അവിടെക്കെ ന എവിടെ പശുവുണ്ടോ അവിടെ പോയി നമ്മള് പോയി വേടിക്കണം ആഹ്
അത് ഇല്ലാത്ത ഏരിയെക്കെ ആവുമ്പോ നമ്മളു ആഹ് വീട്ടിലിരുന്നാ മതി അവര് ട്ടു വന്ന് മേടിച്ചോണ്ട് പോണം കാർ ഒത്തിരി പശുക്കളൊക്കെ ആവുമ്പളവാ അങ്ങനെയുള്ള ഏരിയയിലൊക്കെയാ നമ്മള് കണ്ട് കൊടുക്കെണ്ട് വരുന്നെ
ഉം ഇപ്പൊ തന്നെ ഉച്ചക്ക് ഞാൻ പാലും കൊണ്ട് പോവുമ്പോ തന്നെ രണ്ട് വീട്ടി ഞാൻ കൊണ്ട് കൊടുക്കും
ആഹ് ആഹ് ആഹ് അതുകൊണ്ട് പിന്നെ വിശ്വസിച്ചച്ച് നമ്മുക്ക് കുടിക്കാലോ പ നല്ല പാലായതുകൊണ്ട്
ഉം ആന്ന് ആന്ന് ഉം അത് കറ റ്റാ കുഞ്ഞിനാനെങ്കിലും എന്തേലും ആവശ്യത്തിന് ഇച്ചിരി എടുത്ത് മാ റ്റണോങ്കി നമുക്ക് ഇവിടെ തന്നെ ഉള്ളതായതൊണ്ട് എടുത്ത് മാറ്റി വെക്കാം തന്നെയല്ലാ എല്ലാ എല്ലാ വിശേഷ് ഷപ്പെട്ട ദിവസങ്ങളിലോ അഥവാ എന്തേലും പായസവൊക്കെ വെക്കണോങ്കി ഇവിടുന്ന് തന്നെ അ ങ്ങനെ മാറ്റിവെക്കും അപ്പോ നമുക്ക് വിശ്വസിച്ചെട്
അങ്ങനെയൊക്കെ ഉണ്ടാക്കുവോ അതോ
ഇല്ല നെയ്യ് അങ്ങനേ വേടുക്കാൻ ആള് ആള് വേണ്ടേ തന്നെയ്‌ വേവ് മോനെയും കൊണ്ട് മോരോ തൈരോ ഒന്നും എടുക്കാനൊ ഏഹ് അമ്മള് എടുക്കാൻ നിന്ന അവനയിന
അല്ല നെയ്യൊക്കെ ഉണ്ടാക്കുവാണ് നല്ലെ ഈ പാളയൊക്കെ ഉള്ളത് കൊണ്ടേ
ഞാൻ പിന്നെ ആഹ് ഞാൻ പിന്നെ മോന് ഇച്ചിരിയിച്ചെ എടുത്ത് കാ ച്ചുമ്പഴത്തേന് അതീന്നെടുക്കുന്ന പാട എടുത്ത് വെച്ച് എടുത്ത് വെച്ച് അങ്ങനെ ഇച്ചിരിയിച്ചിരിയൊക്കെ അവന്റെ ആവശ്യത്തിന് വേണ്ടി
ആഹ് എന്റെ വീട്ടിൽ ഇതുപോലെന്നെ ഞ നമ്മളീ പശൂന്റെ പലായിരുന്നു മേടിച്ചോണ്ടിരുന്നേ അപ്പോ അമ്മ ഇങ്ങനെ ഉണ്ടാക്കുവായിരുന്നു ഇങ്ങനെ
ആഹ് ഹാ അല്ലാതെ പാല് നമ്മുക്ക് അല്ലാതെ എടുത്ത് വെച്ചിട്ട് മറ്റേ കടഞ്ഞ് അങ്ങനെ തെരക്ക് വരുമ്പോ മിക്സിക്കകത്തിട്ട് അങ്ങാണ്ട് ഇടല് തണുത്ത വെള്ളം ഒഴിച്ചോ അങ്ങനെങ്ങാണ്ടക്കെ എട് ക്ക് ക്ഷെ എനിക്ക് കറക്റ്റ് അറിഞ്ഞ് കൂടാ
ആഹ് മിക്സിക്കാത്താണ്ട് അടിച്ചാ നമ്മള് ഇങ്ങനെ കൊറച്ച് കൊറച്ച് എടുത്ത് വെച്ച് ട്ടിട്ടേ പക്ഷെ അത് നല്ലതാ നമ്മുടെ ഈ കടയിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടിലുവേ മോനാണെങ്കിലും ഇച്ചിരി ചോറിന്റാത്തൊക്കെ
ആഹ് ആന്ന് ആന്ന് ഉം സമയം കിട്ടണ്ടായോ എന്ത് ചെയ്യാന്
കുഞ്ഞുങ്ങളോള്ള
ഉ ആ ഉച്ചക്ക് എത്തത് തന്നെ ആവണെങ്കിൽ ഒരു സമയംവും എല്ലാം ചെറുതി വെച്ച ഉച്ച ആവുമ്പോഴത്തേന എല്ലാം ആക്കി എടുക്കുന്ന ഞങ്ങളെ കൊണ്ട് പറ്റണ്ടായിരുന്നു
ആ ഹസ്ബൻറ്് എവിടെയാാ
ആഹ് പൊറത്താ ആം പിന്നെ ജോലിയെല്ലാം ഒതുങ്ങിയോ
ആഹ് ഒതുങ്ങി ആ ഇ മോള് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞഞ് ഇനി കുളിയൊന്നും കഴിഞ്ഞില്ല അതെല്ലാം നടക്കണം നീ അവളെ പഠിപ്പീര്
ആഹ പഠിപ്പിക്കണലോ അല്ലോ ട്യൂഷന് വിടുന്നില്ലേ അല്ലാതെ ആഹ അപ്പടിയാ അതാ നല്ലതത്
ആഹ ഓ ട്യൂഷന് പോയാലേ അത്രയോ സമയം അങ്ങനെ പോകത്തേ ഉള്ളൂ
ആഹ് സ്ൂളീന്ന് വരുമ്പോ എത്ര മണിയാാവും
സ്കൂളിൽ നിന്ന് നാലേ കാലൊകലൊക്കെ ആവുബോതിനും എത്തും
എനി വ
ഉം പിന്നെ വന്ന് അവള് അവിടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഒന്നും തുടങ്ങത്തില്ല
അ ആ ആ
ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്ന് അവർക്കൊരു സമയമുണ്ട് ആ സമയത്തിനനുസരിച്ച് ആ വാ ചെല്ലുമ്പോ തൊട്ട് അതെ ഉം പിന്നെ പഠിക്കാൻ ഇരിക്കുമ്പോ അങ്ങ ഇരുന്നോളു അങ്ങനെ വേറെ ശല്യ ഒന്നുല്ല അതുകൊണ്ട് പിന്നെ നമുക്ക് ഉം ഇ വരും ആ വരും വരും അവക്കൊരു സമയുണ്ട് അവളത് അനു തരിച്ചേ ചെയ്യതൊള്ളുന്നൊള്ളു
ആ ആയെങ്കിലും വരുവല്ലോ ചെല പിള്ളേരെ തല്ലി വേണം കൊണ്ടു വരാൻ വ വാവാന്ന് വി വിളിച്ച് വിളിച്ച് ആ
എല്ലാം ആ കറക്റ്റ് സമയം അവിടേതായ സമയം ഉണ്ട് അതനുസരിച്ച് ആ അല്ലാതെ നമ്മള് എടക്കൊന്നും ചെന്ന് ഇല്ല ഇല്ല അങ്ങനെയ ഉള്ള ഇതൊന്നും ഇല്ല
അ ആ എത്രല്ലാ പഠിക്കുന്നെ ആറില്ലേ ആ അ
ഉം ആ അവിടെ കാര്യങ്ങൾ ഇപ്പൊ അവള് ചെയ്തോളും ഞാവല്ലില്ല അങ്ങനെ ത് വേറെ പ്രശ്നങ്ങളൊന്നു എല്ലാങ്ങ് ചെയ്തോളും അവിടെക്കെ മഴയുണ്ടോ അതോ
അ ഇന്ന് മഴയായി ഇന്നലെ വല്യ കുഴപ്പില്ലായിരുന്നു ഇന്ന് പക്ഷേ അങ്ങ് മഴയായിരുന്ന് രാവിലെ തുണി കഴികിട്ടിട്ട് വിരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ തന്നെ മഴ പെയ്ണ് ആനെ ഉം ഇന്ന് അങ്ങ് മഴയായിരുന്നു
ഇവിടെ രണ്ടൂസം കൊണ്ട് വെയില
ആണോ ആ ഇന്ന് ഇന്നലെ മെനഞ്ഞാന്നും ഒക്കെ നല്ല വെയിൽആയിരുന്ന് അതുകൊണ്ട് തുണിയെല്ലാം ഒണക്കി പറക്കിയെട് ത് പക്ഷെ ഇന്ന് കഴുകിട്ട ഒന്നും ആ എല്ലാം ഉം എന്താ കുഞ്ഞങ്ങടെ തുണിയല്ലയോ കൂടുതല് ഉം ഒണ ക്കെ പുറക്കെ നമ്മൾ വെയിലത്ത് തന്നെയിട്ട് ഉണക്കയില്ലെങ്കി എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് അമ്മള് പേ പേ അകത്തേക്കെ ഇട്ട് ഒണ ക്കിയാലും ഒരു മനസ്സിനൊരു സംതൃപ്തി വരത്തില്ല വെയിൽ കാണോ ഉം ആണ് കുഞ്ഞുങ്ങടെ തുണി നമ്മള എത്രയും സൂക്ഷിച്ച് ഒണക്കാവ അത്ര ഉം അങ്ങനെ ന്നാ അയിന് പറ്റിയില്ല എല്ലാം കൂടെ അകത്തെടുത്ത് വിരിച്ചേക്കുന്നു ഉം ശരിയെങ്കി വിളക്ക ആ